ഓഹ്
ആഹ് കേക്കുന്നു
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞപ്പോോ ഏഹ് സുഖായിട്ട് പോവുന്നു
ആണോ പിന്നെ ഞറാച്ചായിട്ട്
ഞായറാഴ്ച ആയിട്ട് എല്ലാവർക്കും ലീവണ് എല്ലാവരും വീട്ടിനുണ്ട് ഹസ്ബൻഡും മക്കളും
ആണോ കറങ്ങാനൊന്നും പോയില്ലേ
കറങ്ങാൻ പോവാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രസവിച്ചു കിടക്ക ആഹ് മോളെ
മോളാണല്ലേ മാഷാഅല്ല
ഉം ഉം
പിന്നെ പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ
അങ്ങനെ പോകുന്നു അല്ലെങ്കില ഇതന്നേ വിശേഷം
എത്ര ദിവസമായി
ഒരു ഒരു ഇരുപത്തെട്ട് ദിവസായി
അത്രയേള്ളൂ ആ ആ ഓക്കെ ഓക്കെ പിന്നെ
അല്ലെങ്കിൽ ഞങ്ങള് കറങ്ങാനൊക്കെ പോവാറുണ്ട എല്ലാ ഞായറാഴ്ചയ അവിട ക്കേലൊക്കെ തിരിയും ഇപ്പൊക്കെന്നെ കെട്ടിയിട്ട അവസ്ഥേ
ആണല്ലേ ആഹ് ഇനിയിപ്പോ നാല്പ്പതൊക്കെ ആണോ അല്ലെ ഇരുപത്തെട്ടോ എത്രയാ നിങ്ങക്ക്
ഇരുപത്തെട്ട് ആയിട്ടൊള്ളൂ ഇന്നേക്ക് രണ്ടീസം കൂടി കഴിഞ്ഞാ ഒരു മാസായി
ആഹ് ആഹ്
പിന്നെ ഒരു പത്ത്സം കൂടി കഴിഞ്ഞ നാല്പത് കഴിഞ്ഞു പിന്നെ വീട്ട്ക്ക് പോവും അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞിട്ടേ പിന്നെ പൊർത്ത്ക്കൊക്കെ എറങ്ങൊള്ളൂ ആഹ് എന്നാലും ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടിനിം കൊണ്ടേ
ആഹ് അതെ അതെ
പൊറത്ത്ക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഈ ആള്കളെ എടേക്കൊന്നും നമ്മൾ അങ്ങനെ
ആഹ് ഒരു കുട്ടിയാ
കുട്ടികളെം കൊണ്ട് എറങ്ങാറില്ലല്ലോ
ആഹ് ആഹ് അതെ
പ്പ നമ്മളന്നെ എവിടെക്കെങ്കിലും പോകുന്നത് കണ്ടാല് അല്ല പോകുമ്പോ ചെറിയ കുഞ്ഞു കുട്ടികളെൊക്കെ കൊണ്ടു ആരേലൊക്കെ വരുന്നത് കണ്ടാ ഇങ്ങനെ ഇണ്ടാവും ഓഹ് ഇത്ര ചെറിയ കൊണ്ട് അപ്പൊ ഞാന് പ്ര ആഹ് പ്രഗ്നന്റ് ആയപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഹസ്ബന്റിനോട് ഇഞ്പ്പ ആ ഏഹ് ആരേലൊക്ക ഇങ്ങനെ ചെറിയത് ചെറിയ കുഞ്ഞു കുട്ടിനിം കൊണ്ട് ഇങ്ങനെ കൊറേ ആളുകള് ഇള്ള സ്ഥല്ത്ത്ക്കൊക്കെ വരുമ്പോ ഇനിപ് ഇന്റെ അവസ്ഥ അതന്നെയാണ് കൊറച്ച് കാലത്ത്ന് ഇഞ് ഇന്റെ അവസ്ഥ അതെയ്കാരം ഞാൻ അങ്ങനെ എയ്ക്കാരം നടക്കാ ഇൻക്ക് മൂന്നാമത്താണ്
എന്താണ്
മൂന്നാമത്തെ ആളാണ്
മൂന്നാമത്തെ ആളാണ് ആഹ് ആഹ് മോളാണ് ഏ ബാക്കി രണ്ട് പേരും
ബാക്കി ഒരു മോളു ഒരു മോനും
ഒരു മോളും മോനും എനിക്ക് മൂന്ന് പെൺകുട്ടികള്
ആഹ് അയ്ശരി അങ്ങനെ അപ്പൊ സ്കൂള് ആഹ് ഫുഡൊക്കെ കഴിച്ച്ണ്
ആഹ് ആഹ് ഇത് സ്കൂളിപ്പം ഇന്ന് ഇന്നിപ്പോ ബഷീർ ദിനമല്ലേ
ആഹ് ഇന്ന് ബഷീർദിനാണോ ഇന്ന് സ്കൂള് ഇല്ലല്ലാ
സ്കൂളില്ല പക്ഷെ ഇന്നത്തേക്കുള്ള പരിപാടി മൊത്തം നാളത്തേക്ക് മാറ്റി വെച്ചേക്കല്ലേ
ആഹ് ഓഹ് നേരം പ അപ്പൊ ഗ്രൂപ്പ് തൊറക്കാൻ വയ്യ കൊറേ പരിപാടികള് കണ്ട് എനിക്ക്പ്പൊ ഒന്നിനും ഒരു മൂടില്ല കിസ്ട്ടൻസറാണേലും അതിനും ഇല്ല മൂട് പിന്നെ ബഷീറിന്റെ കഥാപാത്രങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ ചെല്ലാനൊക്കെഇണ്ട്
ആഹ് ഒണ്ടല്ലേ അപ്പ നാടകോക്കെയൊണ്ട്. ഇവർക്ക് എന്റെ എന്റെ കുട്ടികൾക്കെ അപ്പൊ അതിനൊക്കെ പോണം അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ.
ആഹ് അത് ശരി ഞാനിപ്പം അതിനൊന്നും പറ്റിയ മൂടിലല്ല. ആഹ് പിന്നെന്തോ നിർ വന്തൈറ്റെന്തോ ഒന്ന് എഴ്തി കൊണ്ടോവാള്ള എന്തോണ്ട് ബഷീറിന്റെ കോട്സോ ആഹ് ആഹ് അത് കിടാൻ ചരട് നുഞ്ഞ് ചെരടിനൊക്കെ ഞാൻ എവിടെ പോവും
നോവലൊക്കെ വായിക്ക്‌
ഞാനോ ഏഹ് ഞാന് ഞാന് സ്കൂളിൽ പഠിച്ചിരുന്നൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചരുന്നു പക്ഷെ ബഷീറിന്റെ ഒരു പുസ്തകം വായിച്ചിട്ടില്ല
ഇല്ലല്ലേ
ഇല്ല
ഞാനും പുസ്തകങ്ങളൊന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ല വായിക്കാൻ വേണ്ടിട്ട് ബഷീറിന്റെ പുസ്തകങ്ങളൊന്നും പക്ഷെ വായിച്ച
ആഹ് ഞാൻ ബഷീറിന്റെ ബുസ് പുസ്തകങ്ങള് വായിച്ചിട്ടില്ല വേറെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടിണ്ട് ഇത് ഇങ്ങനെ ഇത് വായിച്ചിട്ടുണ്ട്ട്ടോ ഒരു പേജൊക്കെ വായിച്ചപ്പോ എനിക്ക് എന്തോ ഒര് ആഹ് എന്താ ആ ഭാഷ എനിക്കിപ്പ എന്തോ ഒര് ഒര് പിന്നെങ്ങനെ വായിക്കാൻ തോന്നിയില്ല അങ്ങനെ നിർത്തിയ അങ്ങനെന്തോ തോന്നി പാത്തുമ്മേടെ ആടോ അങ്ങനെ എന്തോരു ഒരു ബുക്ക് ഇന്റെ കയ്യില് കിട്ടീകണ്. ഇങ്ങനെ വായിച്ചട്ടില്ല.
ഉം ഉം അതക്കെ പാത്ത്മ്മാടെ ആടല്ല വേറൊരണ്ണം അല്ലേ ഇത് ബാല്യകാലസഖി.
ആഹ്
ബാല്യകാലസഖി വായിച്ചിട്ടുണ്ട് പിന്നെ സിനിമയും കണ്ടിട്ടൊണ്ട്.
ആഹ് അത് ശരി ആഹ് അത് ശ
അതോലെ പണ്ട് ലൈബ്രറിയിലൊക്കെ സ്കൂളി പഠിക്കുന്ന സമയത്ത്.
ആഹ് അതന്നെ ലൈബ്രറീന്ന് തന്നെ ഞാൻ ആ ലൈബ്രറീന്ന് ബുക്കെടുത്ത് വായിച്ച് മാത്രെ പറയും ഇപ്പോഴും എനിക്ക് വായിക്കാനൊരു ആഗ്രഹം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആഹ് ഏഹ് ന നിസാമുദ്ദീന്റെ ആ ഒര് ഇതുണ്ടല്ലോ? അറിയോ ആഹ് ആഹ് അതാണ് ഇപ്പൊ ഭയങ്കര അഗർത്ത. അതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോണ ബുക്കുകളാണ് അപ്പൊ ഞാന്
ആഹ്
ഇൻസ്റ്റഗ്രാമില് കാണുമ്പഴേ അതില് കമന്റ്സ്ക്കെ വായിക്കുമ്പോ ആകെ അഹ് അവര് അവരെ എഴുതി ഒരുപാട് ബുക്കുകൾണ്ട് സമ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോണതാണ്.
അഗർത്തൊവല്ലേ നല്ലതാണോ
ഔ അത് വായിച്ച് അതിന്നകത്ത് വായിച്ചവര് കമന്റിലെഴുതീട്ടിണ്ട്. അപ്പൊ അത് കമന്റ് വായിക്കുമ്പോ നമക്കത് വായിക്കാം.
ആഹ് തോന്നും അതുപോലെ കദീജാന്ന് പറയുന്നൊരു ബുക്ക്.
ആഹ് അതും അത് ഞാൻ കാണലുണ്ട് കാണലുണ്ട് കദിജ അത് വായിച്ചിട്ടില്ല. അതും ഇൻക്ക് ഇൻക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇൻക്ക്ങ്ങനെ ബുക്കള് കാരണം പണ്ടേ ആഹ് സ് കൂള് പഠിക്ക്ന്ന കാലത്തെ ഒരുപാട് ബുക്കുകൾ ലൈബ്രറിയിന്ന് എട് ത്ത് വായിച്ചിട്ടുണ്ട് അതിന്റെ ഒരുതീൽ ഇൻക്ക് ഈ ഇവരി ഇങ്ങനെ പറയുമ്പോ ഇത് വായിക്കണം ഇത് വായിക്കണം ന്ന് പറയുമ്പം ഇൻ ഭയങ്കര ആഗ്രഹാണ്
അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടവാ അതുകൊണ്ട് ഞാനീ ആഹ് എന്റെയ്ല് ഇപ്പം മെയിനാ യിട്ടുള്ളത വെച്ചാ ഇക്ക് ഗയും പിന്നെ
ആഹ്
വേറൊരു ബുക്കുണ്ട് എന്താ സീക്രറ്റ് ത സീക്രറ്റ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള അതോ അത് ഞാൻ വാങ്ങിച്ചതാ അത് വാങ്ങിച്ചപ്പം അയിന്റെ കൂടെ ഒരിക്കൽ ന്ന് പറഞ്ഞൊരു നോവൽ കിട്ടി ആഹ് അത് കിട്ടെയ്ന് ശേഷം പിന്നെ ആണീ ബുക്കള് ആഹ് ബുക്കുകൾ വായിക്കണം ന്ന് ഭയങ്കര ആഗ്രഹായിരുന്നു
ആഹ് അത് ശരി ഞാനെ ഈ അകർത്തിം പിന്നെ അതി അതിന്റെ കൂടെ അയാളെന്നെ എഴ് തിയ ഒരു നാ അഞ്ചാറെണ്ണണ്ട് അപ്പൊ അവര് ആളുകളിങ്ങനെ പറയും ഇത്നീ എല്ലാ ബുക്കും ഓ രോന്ന് ബു ഓരോന്ന് വായിക്കുമ്പളും നമ്മൾ ഓരോ സ്ഥലത്ത്ക്കാണ് പോക്ണത് ഓരൊ ഞ സംഭവാണ് നിങ്ങൾ എത്ര ബുക്ക് യ്താലും ഞങ്ങളെ ത്ര വേണലും വാങ്ങാൻ റെഡിയാണ് അത്ര ഇങ്ങനെ മനസ്സ് തട്ടിയിട്ടുള്ള കമന്റുകളാണ് ല്ലാം അപ്പൊ എനിക്ക് ഞൻ ഹസ് ബന്റ്ന്നോട് പറയും ഇയാളള് കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങി തരണം പക്ഷെ എപ്പോഴാ വായിക്കാതൊന്നും എനിക്കറിയില്ല മക്കളെയും വെച്ച് വായിക്കാം വായിക്കം ഭയങ്കര ആഗ്രഹം ങ്ങളാ ആഹ് അപ്പൊ ഞാന് ഇവളെ ഇപ്പൊ പ്രസവിച്ചെടക്കണല്ലോ ഇപ്പൊ ഭയങ്കര ആഗ്രഹവായിക്കാൻ പക്ഷെ ഇപ്പൊ ഇപ്പൊ വായിച്ചിട്ട് ഉണ്ടെങ്കി എല്ലാരും കൂടി എന്നെ ഈ പ്രസവിച്ചടക്ക് ണ സമയത്ത് വായിക്കാനൊന്നും പാടില്ല എന്നക്കെ പറഞ്ഞങ്ങാണ്ട് ചീത്ത പറയാ ആഹ് പാടില്ല ത്ര നമ്മള് കണ്ണിന് കേ ട പശ്ശെ ഞാൻ ഫുൾ ടൈം ഫോണി ലാണ് ഫോണിലി ങ്ങനെ ഓരോന്നും വായിച്ചോണ്ടിരിക്കണ്ട്
ഞാന് ഇറങ്ങി ജോലിവരെ ചെയുവായിരുന്നു
ഹ്ഹഹ
ജോലി തയ്ക്കും കൊച്ചിന് ഉടുപ്പ് തയ്ക്കും
ആഹ്
അത് ഏഴ് ദിവസൊക്കെ ആയപ്പെ
തന്നെ നമ്മള് അങ്ങനെ സൂക്ഷ്മായിട്ടുള്ള പണികളും അതിനൊരു വായി ക്കാനൊന്നും പറ്റൂല നമ്മളെ കണ്ണിന് പിന്നീട് ഭയങ്കരമായിട്ട് ഇത് വരും പക്ഷെ ഫുൾ ടൈം ഫോണിൽ അതു ഇതും കാണാലും വായി ക്കലും തന്നല്ലേ പണി
നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇല്ലാതെങ്ങനെ ജീവിക്കുന്ന എങ്ങനെ ചുമ്മങ്ങനെ കിട
ഫോണില്ലാതെ എങ്ങനെ ആയാലും കഴൂല വേറെ ഈ കുട്ടികളുംഏതൊക്കെ ഈ ഗ്രൂപ്പുകളിലല്ലേ വരുന്നത് എല്ലാം ഇന്നാ തന്നെ ഇവിടെ അടി ഹ ആഹ് അതെ അതെ ഇവിടെ ആഹ് ഇങ്ങനെ അടിക്കാനും തൊടക്കാനും വന്ന താത്ത പറഞ്ഞു അന്താ ഞാനൊക്കെ പ്രസവിച്ചെടന്നന്ന് നിന്റെ ഉ മ്മ ഒരു പേപ്പറിന്റെ കഷ്ണം കൂടി വായിക്കാനയക്കൂല്ലർന്നു ഞാൻ ഫോണിൽ നോക്കിരുന്നപ്പോ പറഞ്ഞതാണ്
ആഹ് എനിക്ക് ഫോൺ ഇല്ലാത പറ്റത്തില്ല എനിക്കന്ന് ആ സമയത്തിൽ ഫോണില്ലായിരുന്ന ട്ടോ ഫോൺ ഉണ്ടായിരുന്നു അത് കളഞ്ഞു പോയി ഇ ക്കാടെ കയിന്ന് കളഞ്ഞു പോയി അയില് ഭയങ്കര വെഷ് മായിരുന്നു പിന്നെ ഈ കിട്ടുന്ന പേപ്പറൊക്കെ എടുത്ത് വച്ച് വായിക്കും
ആഹ് ഹ അത് ശരി
പിന്നെ കൊച്ചിന് വേണ്ടി തൊ ട്ടിലൊണ്ടാക പിന്നെ അതിന് തൊപ്പി ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെയായിരുന്നു എന്റെ ഹോബി
ആഹ് തയ്ക്കൂല്ലേ ആഹ്
മറ്റേ വേറൊരു നൂല് വെച്ച് തൊപ്പി ഉണ്ടാക്കത്തില്ലേ ഇ കമ്പിളി നൂല് വെച്ച് ആ അത് വെ
ക്യാ അത് ആഹ് ആഹ് കമ്പിളി
നൂലും ത്രെഡാ
ആഹ് ബൂളൻ ആഹ് അയ് ശരി ഈ തയ്ക്കാനൊരു ഐഡിയ ഉണ്ടെങ്കില് ഏത് ഫോ ട്ടോയിലുള്ള മോഡല് കണ്ടാലും അത് നമുക്ക് മനസ്സിൽ വരും ആ ഐഡിയ ഉണ്ടെങ്കില് അതില്ലാത്തവർക്ക് എന്ത് ചെയ്തിട്ടും കാര്യല്ല എനിക്ക് എനി ക്ക്അങ്ങനെ ഒരു ഇതേ ഇല്ല എനിക്കത് കഴിയൂല അതിനെന്നെ ഇന്റെ ജ്യേഷ്ഠത്തിയ്ക്ക് നല്ല അ നമ്മൾ ഏത് മോഡല് കാണിച്ചു കൊടുത്താലും ഫോട്ടോ കാണിച്ചൊടുത്താലും അഹ് അതുപോലെ തന്നെ തയ്ച്ചു തരും
തയ്ച്ചു തരും അങ്ങനെ ഒരാളെ ഉള്ള നല്ലതല്ലെ തയ്ച്ചെടുക്ക
ആഹ്
ഞാൻ തയ്ച്ച കുളവാക്കലാണ് മൈന് ഞാൻ തയ്ച്ച് കൊളവാക്കും പക്ഷെ ഈ ഈ
അത് കൊളമാകും ആഹ്. നമ്മൾ തയ്ച്ച് തയ്ച്ച് തയ്ച്ചാണ് അത് ശരിയാവുക. ഒരുപാടെണ്ണം കൊറെ എണ്ണം ചിലപ്പോ കേടുവരൊക്കെ ചെയ്യും. നന്നാവൊന്നുമില്ല പക്ഷെ അത് മ്മന്നാണ് അടുത്തത് പഠിക്കുക നന്നാവാ. തിന്റെ കാരണം നോക്കുമ്പോ അങ്ങനെ തയ്ച്ച് തയ്ച്ച് തയ്ച്ചാണ്. നമ്മത് റെഡി ആക്കേണ്ടത് ഞാന് എന്റെ ഒരാഗ്രഹം കൊണ്ട് തയ്ക്ക. ൻ പഠിക്കാൻ പോയി പക്ഷെ എന്ത് ചെയ്യാന. എനിക്കേത് വേണെങ്കിലും എന്റെ ജേഷ്ഠത്തി അടിച്ചരും അതുകൊണ്ട് ഞാനങ്ങനെ മടി. നിന്നും എന്ത് വേണെങ്കിൽ അവളോട് പറയും ഞാനത് മെനക്കെടൂല. അങ്ങനെ എനിക്കറിയാ എനിക്കറിയാതായി
അല്ലങ്കിലു വെട്ടാനും തയ്ക്കാനൊക്കെ ഭയങ്ക പാട ഇനിപ്പോ യൂണഫോം പിള്ളേ തയ്ക്കാനിരിക്കാ.
ഉം ആഹ് ശരി. എനക്കൊന്നും ഇതുവരെ യൂണിഫോം കിട്ടിയിട്ടില്ല.
ആണോ ഞങ്ങക്ക് കിട്ടി പക്ഷെ കിട്ടയിട്ട് ഒരുപാട് നാളായി. തയ്ച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ.
ഞങ്ങക്ക് തയ്ച്ചിട്ടാണ് വരണത് അവിടന്ന് തന്നെ സ്കൂള്ന്ന് തന്നെ. റെഡിമെയ്ഡ് ആയിക്കാണ്ടാ വരുന്നത് പക്ഷെ അത് ഇതുവരെ. കിട്ടിയിട്ടില്ല മൊത്തത്തിലത് ഇപ്രാവശ്യം സ്കൂള് യൂണിഫോം മാറി
ആ ആ അങ്ങനെ.
അതുകൊണ്ടാണ്.
ആ അപ്പൊ എനിക്കിന്ന് തയ്ക്കണമായിരുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ വെച്ച് തയ്ക്കൽ പഠിക്കാൻ പോയതാ.
ആഹ. ഉം.
പിന്നെ കുറച്ച് പഠിച്ചു പകുതി വെച്ച് നിർത്തി വീണ്ടും ഒരു കല്യാണൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും പോയി. കുറെ കൂടെ പഠിച്ചു അവിടെ നിർത്തി. എ എന്തുവരെ പഠിച്ചു.
ഞാന് പ്ലസ് ടു വരെ.
ഞാനും.
ഉ പ്ലസ്ടു വരെ പഠിച്ചിട്ടുള്ളു പിന്നെ പഠിച്ചിട്ടില്ല.
ഉം